സുഖമാണോ?
ഓഹ് സുഖായിട്ടിരിക്കുന്നു നീയോ?
ഞാനും സുഖമായിട്ടിരിക്കുന്നു കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു കോളേജക്കെ കോളേജ് ലൈഫ് ഒക്കെ ഇപ്പോ അവസാനിച്ചതല്ലേ ഉള്ളു. കൂട്ടുകാരൊക്കെ കൂടെ പഠിച്ച കൂട്ടുകാര് ഒക്കെ എന്ത് പറയുന്നു.
കോളേജ് ലൈഫ് ഒക്കെ അവസാനിച്ചിട്ട് ഒത്തിരി നാളായി. കൂട്ടുകാരെല്ലാം സുഖായിട്ടരിക്കുന്നു എല്ലാരും എ എപ്പഴും വിളിക്കും ആ കാര്യങ്ങളൊക്കെ തിരക്കും നമുക്ക് വി ഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും വിളിക്കും അങ്ങനെയൊക്കെ നിന്റെ കൂട്ടുകാരൊക്കെയോ?
എന്റെ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഇപ്പോ ഏകദേശം ആറ് ഏഴ് വർഷആയിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഏഴ് വർഷത്തിനിടയ്ക്ക് എനിക്ക് എനിക്ക് കുറെ നല്ല കൂട്ടുകാരൊക്കെ എനിക്ക് നഷ്ടപ്പെടുത്തുകയുണ്ടായി എനി എനിക്ക് കോളേജ് ലൈഫ് ഇപ്പം രണ്ടായിര ത്തി ഇരുപതിൽ ആ കൊറോണ കാലഘട്ടത്തിലാണ് കോളേജ് ലൈഫ് എല്ലാം അവസാനിക്കുത് അപ്പോ അതിനുശേ ഷം കോളേജ് ലൈഫ് അവസാനിച്ച ഒന്ന് രണ്ട് ഏ മാസമൊക്കെ നമ്മുടെ കോളേജ് ഗ്രൂ പ്പും കാര്യങ്ങളും ഫ്രണ്ട്സ് ഒക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു, സംസാരിക്കുവായിരുന്നു, വിളിക്കുആയിരുന്നു, വീഡിയോ കോൺഫറൻസ് ചെയ്യുവായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല സംസാരങ്ങൾ പഴയ ഓർമ്മകളെല്ലാം നമ്മള് സംസാരിച്ച് പുതുക്കി. മുമ്പോട്ട് പോവുവാരുന്നു. പക്ഷേ റീസന്റ്ലി അതായത് പിന്നീട് അതിന് ശേഷം ഒരു ഒരു ഒരു വർഷത്തിന് രണ്ടായിരത്തി ഇരുപ ത്തി ഒന്നൊക്കെ ആയ സമയത്ത് എന്ത് ചെയ്തു. എല്ലാവരും അവരുടെ ജോലി കാര്യങ്ങൾ തിരക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി. ആ വിദേശത്തേക്ക് പോയി പിന്നെ മറ്റു ചിലരാണെങ്കിൽ നാ നാട്ടിൽ തന്നെ ബിസിനസ്സായിട്ട് കൂടി കുറച്ചു പേർ നാട്ടിൽ തന്നെ മറ്റു ജോലികളായിട്ട് കെറി. പിന്നെ കുറച്ചു പേര് വിവാഹം കഴിച്ചു പോയി. അങ്ങനെ എല്ലാവരും അവരുടേതായ ഒരു ലൈഫിലേക്ക് മാറിയപ്പോ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവസാനിച്ചു. അതായത് ഫ്രണ്ട്ഷിപ്പ് ഇപ്പം അത്യാവശ്യം എന്തങ്കിലും ഒരു ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യുന്ന ഒരു ചുരുക്കം കുറച്ച് കൂട്ടുകാരല്ലാതെ ആ കൂടെ പഠിച്ച ആഹ് ആൾക്കാരൊന്നും ഇപ്പോ വലുതായിട്ട് കോണ്ടടാക്ട് ചെയ്യാറില്ല സംസാരിക്കാറില്ല. എല്ലാവരും അവരുടെ തിരക്കിലേക്ക് മാറിപ്പോയി.
അതങ്ങനെയാണ് ഒരു സമയം കഴിഞ്ഞാല് ഇപ്പോ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ഇതിലെ എല്ലായിപ്പോഴും നടക്കാൻ പറ്റൂല. പിന്നെ ഒരു ജീവിതം ആവുമ്പോ നമു ക്ക് എല്ലാം വേണല്ലോ ഇപ്പം നമുക്ക് എല്ലാ കാലത്തും എ ഫ്രണ്ട്സാണ് എല്ലാംന്ന് പറഞ്ഞ് നടക്കാനൊന്നും പറ്റൂല. പിന്നെ നമുക്ക് ജോലി വേണം അപ്പോ ജോലിയുടെ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും പിന്നെ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെ എല്ലാ ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം കംപ്ലീറ്റ് ആകുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സുഹൃത്തുക്കളെ നമു ത്ത് ഏഹ് ഇരുപത്തിനാല് മണിക്കൂർ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിലെന്നും അവർ നമ്മളോട് വി ശേഷങ്ങൾ ചോദിക്കണം നമ്മളെ തെരക്കണം എന്നുള്ളതല്ല ആത്മാർത്ഥ സുഹൃത്തിന്റെ ഡെഫിനിഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്കിപ്പം അവൈലബിൾ ആയിട്ട് വേണ്ട സമയ ത്ത്, ഇപ്പം നമ്മളവരെ ഒന്ന് വിളിക്കുവാണ് കുറച്ചു നേരം നീയെന്റെടുത്തൊന്ന് സംസാരിക്കണം. ആ സമയത്ത് നമുക്ക് അവരുടെ ഫുൾ ഒരു സമയം തന്ന് നമ്മള് അങ്ങനെ സംസാരിച്ച് അല്ലെങ്കി നമ്മളവരെ ഏഹ് കാര്യങ്ങൾ പറഞ്ഞു ഒക്കെ ആക്കുന്നു, അതൊക്കെയാണ് ഒരു സൗഹൃദം. കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അതായത് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി അവൈലബിൾ ആയിട്ട് നിക്കുന്നതാണ് എന്റെ ഒരു ഏഹ് ഇതില് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഞാൻ കാഴ്ചപ്പാട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിപ്പം. അ അവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം നമ്മളും അവൈലബിൾ ആയിരിക്ക്യ. പക്ഷെ ഒരിക്കലും ഞാൻ കണ്ട് ട്ടുണ്ട്. എന്റെ തന്നെ പല സുഹൃത്തുക്കളും ഒരുപാട് നാള് കോണ്ടാക്ട് ഇല്ലാതെ ഇരുന്നാൽ അവർക്കപ്പ തന്നെ ആ ഒരു സൗഹൃദം നഷ്ടപ്പെട്ടു, അടുപ്പം നഷ്ടപ്പെട്ടു ന്നൊക്ക പറയുന്ന ഒരു സുഹൃത്തുക്കൾ ഒരു ഭാഗത്തുള്ളപ്പ തന്നെ വേറൊരു ഭാഗത്ത് നമുക്ക് വേണ്ടീട്ട് അതായത് എത്ര നാള് ചെലപ്പം രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കും അവർക്ക് മെസ്സേജ്യച്ചിട്ടുണ്ടാവാ. ഇപ്പഴും മെസ്സേജ് അയച്ചാ നമുക്ക് അന്ന ത്ത അതേ ഒരു വൈബിൽ അതേ ഒരു ഫീലിൽ നമ്മളോട് മിണ്ടാനും നമ്മള ത്രയും കംഫർട്ട് ആക്കി തന്നെ വീണ്ടും പഴയതുപോലെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്ന സുഹൃ ത്ത്ക്കളും എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഒരു റിയൽ സൗഹൃദം അല്ലെങ്കിലൊല് റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ കാണുന്നത് അങ്ങനെയുള്ളവരെയാണ്. അല്ലാതെ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ പോയത് എങ്ങനെയുണ്ടെന്ന് നിനക്ക് എന്ന് ചോയിക്ക്യുമ്പം ആഹ് എനിക്കി പ്പൊ കൊറേ നാളായല്ലോ ഞാൻ നിന്റെടുത്ത് മിണ്ടിയിട്ട് അല്ലെങ്കിലെനിക്ക് നിന്റൂടെ ആ ഉള്ളൊരടുപ്പം തോന്നുന്നില്ല എന്ന് പറയുന്നതിനേ ക്കാൾ നല്ലത് ആ കുറച്ചും കൂടെ ലിബറൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ മുൻപ് നമ്മുടെ ഒരു വൈബ് എങ്ങനെയായിരു ന്നോ അതേ രീതിയിൽ മിണ്ടുമ്പം നമുക്കൊരു സന്തോഷം, അവർക്ക് ഒരു സന്തോഷം. ഒരു സുഹൃത്തിനെയും നമുക്ക് നഷ്ട ടപെടുന്നില്ല എന്നുള്ളൊരു ബോധ്യം കൂടി നമുക്ക് വെരും.
അതെ അതെ അത്തരത്തിലുള്ള ഫേക്ക് വ കൂട്ടുകാർ ഫേക്ക് ഫണ്ട്സ് എനിക്ക്യൂണ്ട്. അതായത് ഇപ്പം കോളേജ് കഴിഞ്ഞതിന് ശേഷം തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ ഒരു വസ്തുവായിട്ട് കാണുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു റ്റൂളായിട്ട് പ്രോപ്പർട്ടി ആയിട്ട് കാണുന്ന കുറേ കൂട്ടുകാര് ചുറ്റുമുണ്ട്. ഉദാഹരണത്തിനു തന്നെ അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാല് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് വന്നാൽ മാത്രം. ഇപ്പം നമ്മള് ഇപ്പോ ഒരു മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് കോൺടാക്ടെയ്യാനോ നീയൊന്ന് ഓക്കെയാണോ എന്ന് ചോദിക്കാനോ പോലും ഒരൊ റ്റ കൂട്ടുകാര് എന്റെ ജീവിതത്തില് ണ്ടായിട്ടില്ല. എന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആഹ് ഒരു കൊറോണ ബാധിച്ചു കിടന്ന സമയത്താവട്ടെ അതല്ലാതെ ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്താവട്ടെ അല്ലെങ്കില് വളരെ ദാരിദ്ര്യപരമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് പല സാഹചര്യങ്ങളും എന്റെ വീട്ടിലുണ്ടായിരുന്നു. അ പ്പ അത്തരത്തിലുള്ള ടൈമിലൊന്നും ആരും എന്നെ വിളിച്ചിട്ട് നീ ഓക്കെ ആണോ വീട്ടിൽ എന്തെക്കൊണ്ട് വിശേഷംന്ന് ചോയിക്ക്യാനോ അല്ലെങ്കി നിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് ചോയിക്ക്യാനോ പോലും ആരും ഉണ്ടായിരുന്നില്ല. പിന്നീടതിനു ശേഷം അ ജീവിത നിലവാരൊക്കാന്ന് മെച്ചപ്പെടുത്തി ഒര് ജോലിക്ക് പോയി ചെറുതായിട്ടൊക്കൊന്ന് സമ്പാദിക്കാൻ തുടങ്ങി ജീവിത നിലവാര ക്കൊന്ന് മെച്ചപ്പെടുത്തിയതിന് ശേഷം ഇപ്പൊ എന്ത് ചെയ്യും പല ആൾക്കാരും അവരുടെ ആവശ്യങ്ങൾ നിറവേറാനായിട്ട് നമ്മളെ വിളിക്കും. അത്പ്പോ സാമ്പത്തിക ഇതിനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ടായിരിക്കാം അപ്പൊ എന്റെ ഒരു പ്രശ്നന്ന് വച്ചൽ ഞാൻ ഒരു സ്ഥലത്തും നോ എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടില്ല ഇപ്പൊ അത് ഇപ്പോ ഒരാള് കടം ചോദിച്ചാല് കടം കൊടുക്കും അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് നമ്മളെ വിളിച്ചാല് നമ്മളവിടെ പോവും ഇപ്പൊ ഒരു ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട് ഇപ്പം എന്റെ കൂട്ടുകാർ എല്ലാവരും എയർപോർട്ടിൽ വരുമ്പോ എന്നെയാണ് കോൺടാക്ട് ചെയ്യാ വിളിക്കുന്നു ഞാൻ അവരെ എടുക്കാൻ പോകുന്നു അപ്പൊ അല്ലെങ്കിൽ ഇപ്പോ അവർക്കൊരാവശ്യുണ്ട്. അവരു ഒരു ഫാമിലിയെ കൊണ്ട് ഹോസ് പിറ്റല് പോണം ഞാൻ പോവും. അപ്പൊ അവര് പറയുന്ന ഫ്രണ്ട്സ് പറയുന്ന സർക്കിളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യും ഞാനത് അതുപോലെ നോ പറയാതെ തന്നെ ഞാനത് കേട്ടിട്ട് ഞാനത് ചെയ്യും. പക്ഷെ ഇന്നേ അവരെ എന്റെ ഒരു കാര്യത്തിന് ഇപ്പൊ എന്റെ ഒരു ആവശ്യത്തിന് ആരും കൂടെ വന്നിട്ടുല്ല ഞാനിപ്പോ ഒരു കാര്യം ആവശ്യ പ്പെട്ടാൽ പോലും അവർ അത് ചെയ്തു തരത്തൂല്ല. അത് എന്റെ ഒരു എന്റെ ഒരു ക്യാരക്ടറിന്റെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഫേക്ക് ഫ്രണ്ട്സും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഓരോ വർഷം തുടക്കത്തിൽ ഞാൻ വിചാരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒഴിവാക്കി നിർത്തിയിട്ട് നല്ല സൗഹൃദങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോണം നിലവിൽ ആരൊക്കെയാണോ കൂടെ നിൽക്കുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് മുമ്പോട്ട് പോകണം. ജീവിതം മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് അത്തരത്തിലൊരു സൗഹൃദ വലയത്തിലുള്ളത് ഒരു നാലോ അഞ്ചോ പേര് മാത്രമാണ് ഒന്ന് വിളിച്ചാൽ ഓടി എത്തുന്ന അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഒരു പൈസ കടം ചോദിച്ചാല് തരുന്ന അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ കേസിന് കൂടെ വരുന്ന അങ്ങനെ കുറച്ചു ആൾക്കാര് മാത്രമാണ് ചുറ്റിനുള്ളത് അപ്പൊ അവരെ ഞാൻ എന്ത് ചെയ്യും ഇനി ഇനി ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്
അതെ പലപ്പോഴും നമുക്ക് ഈ സുഹൃത്തുക്കളോട് നോ പറയാൻ പ റ്റാറില്ല പക്ഷെ പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതന്നു വെച്ചാല് നമ്മളുടെ സുഹൃത്തുക്കളും എല്ലാരും നമ്മുടെ ജീവിതത്തില് വേണം ചില ആൾക്കാരെ നമ്മൾ ഒരു ബൗണ്ടറി ഇട്ട് നിർത്ത ത്തണം കാരണം ഇങ്ങനെ നമുക്ക് ഒരാളുടെ റിയൽ ക്യാരക്ടർ എന്താണ് ന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വല്യ ഉയർ ഉയർച്ചയും ഉണ്ടാകുന്നില്ല അവരെ കൊണ്ടരു ഉപകാരം അതായത് നമ്മൾ ഒരു വ്യക്തികളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് ബേസിക്കലി ഞാൻ വിചാരിക്കു ക്കുന്നത് പക്ഷെ ഇതേപോലെ അവരെ കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു നമ്മുടെ അത്ര അത്രയും അത്യാവശ്യ ഘട്ടത്തില് അവരെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ലെങ്കിൽ നമ്മൾ അവരെയൊക്കെ ഒന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് പിന്നെ എല്ലാ ആൾക്കാരുടെ ഇപ്പൊ സുഹൃത്തുക്കളായിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എല്ലാ ആൾക്കാരിലും ഒരു ഒരു ചെറിയൊരു ഡിസ് റ്റൻസ് ഇട്ട് നിന്നാൽ ആ ഒരു ബന്ധം എന്നും നിലനിൽക്കും എന്നാണ് നമ്മളൊരു വ്യക്തിയോട് ഓവറയിട്ട് അറ്റാച്ചഡ് ആകാൻ പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണ് വെച്ചാൽ അവര് നമ്മളെ ഹൃദയത്തിലോട്ട് എടുക്കും അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോക്കെ യിരുന്ന ഒരു ചെറിയ മിസ് റ്റേക്ക് പോലും നമ്മളെ കൂടുതലായിട്ട് ബാധിക്കും സോ അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലാടുത്തും നമ്മൾ ഒരു ഒരു കൈ ഒരു അകലം പാലിക്കുക അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മളെ അധികം ബാധിക്കാറില്ല അല്ലാത്ത പക്ഷം ഇതേപോലെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ നമ്മു നല്ല നല്ല പല സൗഹൃദങ്ങളും നഷ്ടപ്പെട്ടു പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യന്ന് വെച്ചാൽ ഓവർ ആയിട്ട് അവരുടെ കൂടെ നമ്മൾ അറ്റാച്ഡ് ആകും മേ ബി അവരങ്ങനെ ആയിരിക്കില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പത്തിൻ്റെ പല സൗഹൃദങ്ങളും ഇല്ലാതായി പോകുന്നതും ഇതേപോലെയുള്ള പൈസ കടം കൊടുക്കൽ എന്ന് പറ പറയുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ് എന്ന് പലരും പറഞ്ഞ് എനിക്കറിയാം പിന്നെ നമ്മള് പെൺകുട്ടികൾക്കിടയിൽ അത്തരത്തിലൊരു പൈസ കടം കൊടുത്തിട്ട് സൗഹൃദങ്ങൾ പോകുന്നത് കുറവാണെന്ന് തോന്നുന്നു പലരും ഈ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഹസ്ബൻറിന്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെയാണ് സ്ത്രീകളുടെ സൗഹൃദങ്ങൾ കൂടുതലും നഷ്ടപ്പെട്ട് എന്നും കാണാൻ പറ്റാതെയൊക്കെ അങ്ങനെ ആയി പോകുക ഇനി ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ മാറിയിട്ടുണ്ട് കാരണം മൊബിലിറ്റി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും പോവാം അവർ ഇൻഡി പെൻഡണ്ടായി എന്തു വേണമെങ്കിലും ചെയ്യാം സുഹൃത്തുക്കളോട് ടൈം സ്പെൻഡ് ചെയ്യാം കുറച്ചൂടെ ഒരു ലിബറൽ ആയിട്ട് ഒരു പേട്രിയാർക്കിക്കൽ സിസ്റ്റം മാറിയിട്ട് നമ്മുടെ സൊസൈറ്റി മാറി വരുന്നുണ്ട് സോ അത് ഇതിൻ്റെത് സ്ത്രീകളുടെ സൗഹൃദം വളർത്താനും അവരെ കൂടെ നിർത്താനും ഒക്കെ ഉള്ളൊരു ഇതാണ് പിന്നെ ആ അവരെ കല്യാണം കഴിക്കുന്ന പാർട്ട്നേഴ്സും ആ രീതിയിൽ ചിന്തിക്കുന്നുന്നത് കൊണ്ട് അങ്ങനെ നല്ല രീതിൽ പോകുന്നു അപ്പൊ ഞാൻ ബേസിക്കലി പറയുന്ന ഒരു കാര്യംന്ന് വെച്ചാല് സുഹൃത്തുക്കളെ നമ്മള് ഓവർ അറ്റാച്ചഡ് ആവരുത് ചിലപ്പോ നമ്മൾ നമ്മളെ കാര്യം പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഈസുഹൃ ത്തുക്കളുടെ കാര്യങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് എന്നതാണ്, ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമുക്കും നമ്മുടെ ഫാമിലിക്കും ഒക്കെ ആയിരിക്കണം കാരണം എല്ലാ കാര്യത്തിലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ നിൽക്കില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരുടെ ഫാമിലി ആയിരിക്കും അവർക്ക് പ്രയോറിറ്റി ഇപ്പ നമ്മള് നമ്മുടെ ഫാമിലീനെ പോലും മറന്ന് സുഹൃത്താണ് പ്രയോറിറ്റൈസ് ചെയ്ത് അങ്ങനെ വെക്കുകയാണെങ്കിൽ അവർക്ക് നാളെ ഒരു ഫാമിലിയൊക്കെ ആവുന്ന സമയത്ത് അവര് ചിലപ്പോ നമ്മളോട് ആ രീതിൽ നിന്നില്ല എങ്കിൽ നമുക്കത് വിഷമാവും
അതെ അതെ ഞാനതാ ചിന്തിക്കാത്തെ ഞാനിനി മുതൽ ഈ രീതിയിൽ അവരുടെ ആവശ്യ കൂട്ടുകാരുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാറാതെ എന്റെ ഫാമിലിക്കും എന്റെ വൈഫിനും എന്റെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു മാതൃകാപുരുഷനാവുന്ന രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇനി എന്റെ ഫാമിലിയുടെ കാര്യങ്ങൾക്ക് ഞാനെന്ത് ചെയ്യും ഞാൻ പ്രയോറിറ്റി കൊടുക്കുകയും അതിന് മുൻതൂക്കം കൊടുത്ത് ഞാൻ ജീവിക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരിക്കലും ഇനി പഴയ രീതിയിലൊരു പഴയ ലൈഫിലോട്ട് ഞാൻ പോകത്തില്ല എന്ന് ഞാൻ ഒരു ദൃഢനിശ്ചയം ഒരു തീരുമാനം ഇവിടെ വെച്ച് എടുക്കണ ഈ കോളിലൂടെ തന്നെ ഞാൻ എടുക്കയാണ് വേറൊ കാര്യന്തന്നു വെച്ച് ഴിഞ്ഞാല് ഇത്തരത്തില് ഇങ്ങനെ കൊറേ കൂട്ടുകാര് ഇത് മാത്രല്ല ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾ നേടിയെടുക്ക ൻ മാത്രമുള്ള കൊറച്ച് കൂട്ടുകാര് എന്നതിനപ്പറം ലഹരി ഉപയോഗിക്കുന്ന കൂട്ടാരുണ്ട് നമ്മള്പ്പം നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ലഹരി ഉപയോഗിപ്പിക്കുന്ന ആ ഒരുമിച്ചിരുന്ന് മദ്യപിക്കാൻ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ ലഹരി പുകയില ഉപയോഗിക്കാനായിട്ട് നിർബന്ധിക്കുന്ന ഒരുപാട് കൂട്ടുകാര് എനിക്കു ചുറ്റുമുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള കൂട്ട് ട്ടുകാരെയൊക്കെ ഞാൻ അന്ന് തന്നെ പണ്ട് തന്നെ ഒഴിവാക്കിയിട്ട്ണ്ടായിരുന്നു അവര് ചിന്തിക്കുന്നത് വെച്ച്കഴിഞ്ഞാല് മദ്യപിച്ചവലാണ് വിലയുണ്ടാകുന്നത് മദ്യപച്ചാലാണ് നാലാള് കൂടുമ്പോ വിലയുണ്ടാകുന്നത് ചിന്ത് ചിന്തിക്കുന്ന